ഹലോ ചോറ് ചോ ചോറ് ന്നോ?
ചോറ് ഭക്ഷണം കഴിക്കണത്ര നീ കയിച്ചാ?
കഴിച്ചിട്ടില്ല.
കഴിക്കണെത്രയാ ആണത്രല്ലേ. മ്ഹ് എന്ത് വർ വർക്കെയ്ന്നുണ്ടോ?
വർക്ക് ചെയ്യ്ണൊന്നില്ല. ഒര് ചെറിയ മോന്ണ്ട്.
മോന്ണ്ടാ? ആഹ് മോൻ കളിക്ന്ന്. ഇപ്പൊ എത്ര എത്രായി?
രൻ ര ആ ഹ് ചെ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേള്ളൂ.
രണ്ടയിസ് കഴിച്ചതാ കഴിഞ്ഞതാ ഓൺലൈൻൽ വർ ക്കെയെന്നും ചെയ്യുന്നുണ്ടാ? വേറെ ഇല്ല ഉം ഉം
പിന്നെ അല്ല ഇങ്ങക്ക്‌ എന്താ പാണി?
ഇല്ല. ഓൺലൈനില് വർക്ക് ചെയ്യന്ന്ണ്ട്. വേറെന്തു ഇല്ല. വരലിണ്ട് ഹ ഹ അയിലല്ലേ ത്തില് കേറീട്ട് ജോയിനാന്ന്. അങ്ങനെണ്ട്. ഡ്ര റീസെല്ലിങ്ങൊക്കെ ഇല്ലാണ്ട്
ഡ്രെസ്സിന്റെ ലേ.
ആഹ് ഡ്രസ്സിന്റെത്
ഈ ഡ്രസ്സിന്റെ വർക്കൊക്കെ ചെയ്യുമ്പോ ആരെലൊക്കെ വാങ്ങി കഴിഞ്ഞാ അത് റിട്ടൺ ആക്കി കഴിഞ്ഞാല് നമ്മള് റീഫണ്ട് കൊടുക്കണ്ടി വരില്ലേ
ആഹ് റീഫണ്ട് കൊടുക്കണ്ടി വരും. അതന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടങ്കി ഡ്രസ്സ് ചേഞ്ച് ആയെക്കുവ അല്ലെങ്കി ഓർക്ക് ഓരോന്നിന് റീഫണ്ട് ഇല്ല ഓരോന്നില് റീ ഫണ്ട് കൊടുക്കുന്ന്. ആഹ് ചിലതിലിണ്ട്.
ആഹ് ഇപ്പയ്ന് കൊറേ ഉണ്ട് ലേ. മീഷോയു ഇൻസ് ആഹ് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഡ്രസ്സുകളാണ്
ആഹ് വാങ്ങിക്കിന്ന് നല്ല കസ്
ഇപ്പൊ ബ്ലോഗർമാര് തന്നെ ആഹ് ബിസിനസ്ക്കെ എറങ്ങിരിക്കയാണ് എല്ലാരും
ആഹ് എല്ലാരും ഇറങ്ങി നല്ല എടുക്കാ തന്നെ ഡ്രസ്സ് ചുരിദാറ് ഈ ഡൈലി യൂസിന് ഇതല്ലലേറെ ഇ ക്ക് നല്ല ചേലാന്ന് ഞമ്മ ഫസ്റ്റ് ചേലാവേല പിന്നെ നല്ല ഇ ഇതാന്ന് വെറുതെ അമ്മറസ്ററ് ന് ഹ് അ അയിനെ കറി മീന് പടിക്കറി ആടെന്ത്
ഇവിടെ കക്കയാണ്
കക്ക കക്ക എൻ
പെരുന്ത് കക്ക കല്ല്മക്കായ
ആഹ് ആഹ് മനസ്സിലായി
ഇവിടെ ഇന്നലെ ഹസ്ബൻഡ് ഒക്കെപ്പടെ പോയിങ്ങാട്ട് പേർക്കിക്കൂടുന്നതാ
ആഹ് കൊക്ക മറ്റേ കോള് ഞങ്ങള് ഇങ്ങോട്ട് കോള്ന്ന് പറയല് പോയെ പിന്നെ ആഹ് ആഹ് കക്ക ആഹ് ഇത് ഉമ്മ വിക്ക്ണ്ടാ മയക്കാലം മയക്കാലല്ലേ വെള്ളംല്ലേ നല്ലേ
ആഹ് ഇണ്ട് ഇപ്പൊ അതിന്റെ സീസൺ അല്ല കൊറചൂടികഴിയണം പക്ഷെ ഇവര് അവിടെക്ക് പോയപ്പഴ അവിടെ ഒരു ചേച്ചിനെ കാണാൻ പോയതാ അത് മേ വാർപ്പിന്റെ മേലന്ന്
വാർപ്പിന്റെ മേലെന്നെ വീണിട്ട് കാല് ഒടിഞ്ഞ് കെടക്കാ കൈ കൈ ഒടിഞ്ഞ് കെടക്കാ
ആര് ഏപ്പോ
ഒരു ചേച്ചിയെ
ആഹ്
അപ്പോ അയിനെ കാണാൻ പോയതെ യിര്ന്ന് പ്പ അവിടെ തന്നെ അട്ത്താണ് കായല് കട അയിൽ ഇവര് വെറ്തൊന്ന് പോയതാ പക്ഷെ അടെ ഇഷ്ടം പോലെ ഇണ്ടേന്ന് പറ്ഞ്ഞു
അവാ നല്ല മഴല്ലല്ലേ ബള്ള റിഞ്ഞിറ്റില്ലേ ഇപ്പം നല്ല മഴല്ലേ
ചെള്ള മ്ഹ്
ആഹ് അന് ഞങ്ങണ്ട് ഞങ്ങ ചെറ്പ്പത്ത് കാലത്ത് പോയിട്ട് എടുക്കല്ണ്ട് വെള്ളത്ത്ന്ന് ഇങ്ങനെ എട്ക്കലല്ലോണ്ട് മഴയില്ലാത്ത സമയ്ത്തല്ല നല്ല പാങ്ങ് ഓ ക്ക പോയിറ്റ് എടുക്കാൻള്ള കൊ രസ്ണ്ട് നിന്കെ
പിന്നെ ന്താ പണി ഭർത്താവിനൊക്കെ ന്താ പണി
ഭർത്താവ് ദുബൈലേ ഇപ്പ നാട്ടിൽ വന്നിറ്റ്ണ്ട് ങ്ങ ട്ട് സ്കൂള് പോയിന് രണ്ടാ സ്കൂ രണ്ട് രണ്ടിലും ങ്ങ ആഹ്
ഇങ്ങളെ എങ്ങനെ തറവാട്ടും വീട്ടില അതന്നെ വേറാ വീട് ഇട്ത്താ ഒറ്റ വീടാ
ണ്ടത് അതുകൊണ്ട് ഇപ്പ സ്വന്തായിരിക്കും നല്ലത് ഇല്ലെങ്ക് ഫോണ് നോക്കാന നമ്മക്ക് സമയം കിട്ട്ന്നില്ലല്ലെ ഇപ്പൊ ഒറ്റക്ക്ള്ളത്ണ്ട് സ്കൂള് പിള്ള്ർ പോയി
പിന്നെ ഓറ്റ് ആഹ ഇങ്ങളെ വീട്ട്ൽ പോവാലില്ലേ
ആഹ് ആഹ് പോല്ണ്ട് കൊറെേ നിക്കല്ല സ്കൂള്ണ്ട് മദ്രസ്ണ്ട് മാം പുവാൻ പറ്റ്ന്നില്ല
ഇല്യ
നീ വീട്ട്ലോയിട്ട് നിന്റെ വീ
ആ ഞാന് എടക്കടക്ക് പോകും. ചെറിയ കുട്ടിയായതൊണ്ടെ മ തൊന്നുല്ല സ്കൂളൊന്നുല്ല. അപ്പ എടക്കടക്ക് പോകും. പോയിട്ട്ങ്ങട്ടനെ പോരും. അധികം നിക്കോന്നുല്ല.
ആഹ് അതെ
ഉം ചോറ് ത്‌ന്നൊ ങ്ങട്ട്ങ്ങള്
ഇല്ല ചോറ് തിന്നണത്ര. ഫോണ് ക്ക് ഫ്രീ ഇണ്ട്. ഇജ്‌ വിളിച്ചതർക്ക് പിന്നെ മ് ഭയ്യ തിന്നാ ദീത്തി ഇങ്ങനായത്. മ് അങ്ങനെ നിന്നേ
ന്നെ അല്ല
ടൂറ് ന്ന പോകേല്? ആഹ്, ഭർത്താവിടെ ഇല്ല ഇപ്പ ഇല്ല കാസ് ഇവ്ട ഇല്ല. ഏ ടൗണ്ൽ ഓയിൻ അതോണ്ട്
എന്ന നീ പോര്ണ്. ട്ട് പോവ്ണ്ട
എങ്ങനെ?
തിരിച്ച് ദുബായിലേക്ക് പോവ് ണ്ടൊ?
അആ ഇല്ല, ചെലപ്പോ കൊർച്ച് കഴിഞ്ഞിറ്റ് പോവും.
ഉം, അവടെൻ അവടെ ന്താ പണി?
ആഹ്, ന്നട്ട് എന്ത്? ഓഫീസിലല്ല. ന്തോപണിണ്ട്.
മക്കളൊക്കെ എന്താ ആങ്കുട്ടി പെങ്കുട്ടി ഒക്കെ ണ്ട?
ഏഹ്, ആൺകുട്ടിയില്ല. പ്പൺ കുട്ടി രണ്ട് ഇല്ലപ്പ. ഇല്ല
ഉം, എന്താ പ്രായം കുട്ടിയോൾക്ക്
ആ രണ്ടിലും നാൽലും ആഹ്, അങ്ങനെ ആഹ് ഇത് ടൂറൊന്ന് പോലില്ലേ? ബീച്ചി
ടൂറൊക്കെ പോവല്ണ്ട്. ഞങ്ങക്ക്‌വടെ കടപ്പറൊക്കെണ്ട്.
അടുത്തന്ന നന്നാ കടപ്പൊറൊന്നില്ല. ഞങ്ങള് ടൗൺല് പോയിങ്ങണ്ട് ബീച്ച് അങ്ങനത്തെല്ലാ. ഇവിട ഞങ്ങളെ ഇങ്ങോട്ടില്ല. അത്ര
പ്പ് ഇവടെ അട്ത്താണ് ഞങ്ങള് എടക്കടക്ക് പോകും.
പ്പൊ ആഹ്
ഉം, അതാകുമ്പോ വണ്ടി പ്പൈസ മാത്രം മതി. അവിട്ക്ക് വല്ല പൈസ ഒന്നും വേണ്ട.
കയറാന് വേണ്ടേ?
കേറാനൊന്നും വേണ്ട. പിന്നെ എന്തേലും ഫു ചായൊക്കെ കുടിക്ക്യാണെങ്കില്
ആഹ്, അതെ അയെ. അത്രെ ദൂരല്ല അട്ത്ത്. ഉം, മറ്റേ റ്റെ സ്ഥലം ദൂര ഒന്നും പോവൽല്ല. ടൂറ് ബീ ങ്ങനെ
ഹേ, ഊട്ടി പോയിന്നു ഞങ്ങള് കഴിഞ്ഞ മാസം
അക്കാ ഉം. ആരേ വീട്ടുകാരൊക്കാ ഫാമിലി ഏതാ ആഹ് ആഹ്, ഇപ്പടെണ്ട് ഹസ്ബന്റ് . അസ്ബ ഹസ്ബന്റിന്റെ വീട്ടില്ള്ളതാ
ആഹ് ഇപ്പ അവിടെ ള്ളത്
ആഹ് അവ്ടാരൊക്കെ ള്ളത്
ഇവിടെ രണ്ട് എളച്ചൻമാര് ഒരു മൂത്തച്ഛൻ ണ്ട്. പിന്നെ ഞങ്ങളും, അച്ഛന്, അമ്മ ഉം
അങ്ങനെ. പിന്നെ പച്ചക്കറി തന്നെയ അധികം കഴിക്ക്ന്നത്? എല്ലാം കഴിക്ക്ന്നു.
ഇല്ല, മീന് ഇവിടെ തോനെ ആള് ഉള്ളത് കൊണ്ടേ
ആഹ്
ചിക്കനും മീനും ഒക്കെ ഉണ്ടാവും പച്ചക്കറിയും ഉണ്ടാവും ഉം ചിക്കൻ കൊടുന്നാലും അതങ്ങട്ട് വെള്ളല്ലാണ്ട് വെക്കും എന്നിട്ട് എന്തേലും ഒരു പച്ചക്കറി ഉണ്ടാക്കും
ഹാ രണ്ടും പണ്ട് ര അല്ല കൊറ ആള്കാര് ഉണ്ടാകുബോ നമക്ക് തേയ്ല ആ അതന്നെ രാത്രിക്കെ എന്ത്
രാത്രിയൊക്ക് രണ്ടു നേരം വെക്കും അല്ലാഞ്ഞാൽ തികയൂലേ എടെ അമ്മ ചോറ് രണ്ടു നേരം വെക്കണം ഞങ്ങക്കരു കണക്ക് കിട്ടു ഉച്ചയ്ക്ക് ആരെക്കെ ഉണ്ടാവുക എ എന്താ ഒന്നും പറയാൻ പറ്റൂല ചിലപ്പോ പണിക്ക് ആഹ് ആ പണിക്ക് പോയോര് ചെലപ്പം ഇങ്ങോട്ട്ന്നെ വരും അപ്പൊ ചോറാടെ കൊറ ഉം അപ്പൊ രാവിലെ ഒരു വെക്കലാട് വെകും ക്കും അതിന്റെ ബാക്കി വൈന്നേരത്തിന് നോക്കും ചെലപ്പോ ഇപ്പൊ രണ്ടൊക്കെ തിന്നാനൊക്കെ വെക്കാണ്ടാവുള്ളൂ
ആഹ് ആഹ്
ചിലപ്പോ ഉച്ചത്തെ ചോറ് ആചേൽക്ക് ഉണ്ടാവും അടെ ആരും വന്നിട്ടുണ്ടാവില്ല
മയക്കെന്താല മറ്റേ അല്ലെങ്കിൽ ബി എച്ച് ചൂടന് ചോറ്
ചൂടായ ചോറ് ആഹ് വെ ഒരുമാതിരി വേ കേടുരും
ആ അതെ
ഉം
പിന്നെന്ത് ഫ്രണ്ട്സ് ഒന്നും കാണലില്ലേ
വീട്ടിൽ പോകുമ്പോ കാണും അല്ലാതെ എല്ലയാള കഴിഞ്ഞറ്റൈ ശേഷം പിന്നെ വാട്സആപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യും അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഉം ഒക്കെ പിന്നെ മക്കളും കുട്ടികളും ഒക്കെ ആയി ആ ലൈഫിൽ അങ്ങനെ പോണ് പ്രാരാബ്ധായില്ലേ കല്യാ ക്കഴിഞ്ഞ പിന്നെ പിന്നെ നമ്മക്ക് നമ്മളെ ഹസ് സമയത്തിന് തന്നെ നേരയില്ല ആഹ് പിന്നെപ്പോ ആരെങ്കിലും കുട്ടികളെ ബെർ ന്നാളോ അല്ലെങ്കില് ആഹ് വാട്സപ്പില് ഇങ്ങനെ സ്ല സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ എന്താ വർത്താനോ അങ്ങനെ തന്നൊള്ളു ഇപ്പോ
ഉം അതന്നെ നീറ്റിയപ്പ അങ്ങനെല്ല
ഉം നിങ്ങള് എങ്ങനെ ചുരിദാറൊക്കെ ഇടോ സാരി ഉടുക്കുവോ സാരിയോ ചുരിതാറോ രണ്ടു ഉടുക്കുവോ
ചുരിത ചുരിതാറിടുവാല്ലോ
പേ മോഡേണോ ഒക്കഇടൂലേ
നെയ് ഡ്രസ്
അതാ നല്ലത് പണ്ടൊന്നും പൺ പണ്ടൊന്നും കല്യാണം കഴിഞ്ഞാ പിന്നെ ചുരിദാർ ഇടാൻ പറ്റൂല
ഏഹ് പണ്ടല്ലേ ഇപ്പൊ വേണങ്കി പണ്ടത്താളല്ല
ഇപ്പ എവിടെ പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞവർക്ക് ജീൻസ് ഇടാൻ പറ്റൂലന്നായി പക്ഷെ ഇപ്പം അത് മാറി ഇപ്പ അങ്ങനെന്നും ഇല്ല ഇപ്പൊ തള്ളച്ചികള് വരെ ഉം
ങ്ങേ ഉമ്മയും മക്കോ ഒരേപോലെ വീഡിയോസ് എടുക്കും ഗ്യാലറിലെ ഏത് ഉമ്മ ഏത് ഉപ്പ ഏത് മക്കോന്നും അറിയില്ല
ആഹ് അതന്നെ അറിയില്ല നമ്മുക്ക് ഓരോരോ ഫാമിലീനെ കാണുമ്പോ സംശയാകും
ആഹ് അറിയുന്നില്ല റീൽസില് ഇങ്ങനെ ഇല്ല ആഹ്
അഹ് എന്താ മ അമ്മീ മോനും ഒക്കെ തകർത്താട്കല്ലേ
ഇപ്പർ എ ഏഹ് ഇൻസ്റ്റാഗ്രാമിലെല്ലാ അങ്ങനന്നല്ലേ എല്ലാ അറിയുന്നില്ലല്ലേ
ഉം എന്നിട്ട് എപ്പഴാ ചോറ് കഴിക്യാ
ഇപ്പം കയ്ക്കണം ഫോൺ കട്ടാക്കിട്ട് കഴിക്കാനായിട്ട് ഇങ്ങ കഴിക്കണ അത്രയില്ല എല്ലാർക്കും പോയി കഴിക്കുന്നതാ
ആഹ് ഒറ്റക്കാ അവിടെ വീട്ടില്
ആഹ് ഇപ്പം ഞാന് ഒറ്റക്കോള്ളൂ
ഉം അയൽവാസിക്കളൊക്കെ ഉണ്ടാ?
ആഹ് അടുത്തടുത്തുണ്ട്
ഏഹ് കണ്ടാ
ഫോൺ നോക്കിയെ ഏത് സമയമാന്നു അറിന്നാ അല്ലേ അയിന് തോണ്ടി ഫോണെനൊന്നും ഇതാക്കില്ലേ അതി ഫോൺ ഒന്നും
ഏഹ്
സം ഓഹ് ശരി വിളിക്കാം സമയം
ആഹ് ഓക്കെ
ശരി